ഹലോ ആഹ് റെഡിയായില്ലേ ല്ലേ? കൊഴപ്പൊന്നുല്ലല്ലോ? എന്ത വിശേഷം?
ആഹ് ക്ലിയറായി ഇപ്പൊ കൊഴപ്പ
ആഹ് ആഹ് ഹാ
ആഹ്
അപ്പെന്തോ ഒര് നെ ആഹ് ഇവിടം മഴ പെയ്യുന്നുണ്ട് ഞാനങ്ങനെ തോ ആഹ് ഡ്രസ്സൊക്കെ അലക്കിയതൊക്കെങ്ങനെ ഇടാണ് ഇട്ടോണ്ടിരിക്കാണ് മഴ പാ പെയ്യണുണ്ട് ഉം
ആഹ് ആഹ് എങ്ങനെ വാഷിംഗ് മെഷീൻലാണോ കഴുക തുണി?
അല്ലല്ല മിഷീനൊന്നുല്ല ഹ സ്ബൻഡിന് മിഷീന്ല് കഴക്ണെയിഷ്ടല്ല അപ്പൊ ക ല്ലിലെന്നെ അലക്കി അപ്പൊ ഞാനിങ്ങനെ വെള്ളം തോരാൻ വേണ്ടിങ്ങനെ
ആഹ് ആഹ് അതേല്ലേ
പിന്നെ ഈ വെള്ളം മഴക്കാലാവുമ്പോ തന്നെ അയ്ല് ഡ്രസ്സിലൊക്കെ അപ്പം ചളിം, ഇതൊക്കെണ്ടാവല്ലോ അപ്പൊക്കെ മ്മള് ഒരച്ച് കഴുകെന്നെ വാണം ഉം കല്ലുമ്മെട്ടൊര്ച്ച് ബ്രഷോണ്ടൊരച്ച് അങ്ങനെ കഴുക തന്നെ വാണം ഇന്നെങ്കി തന്നെ വൃത്തിയാവൊള്ളൂ മറ്റേത് ഒക്കെ ഒന്നായിട്ട് ഒന്ന്ലിട്ടാവുമ്പളെ ഉം ഒരു ബെഡ്ഷീറ്റും, പ്പൊത്പ്പൊക്കെ ഇടുമ്പം കൊഴപ്പല്ല
അതെ ഏത് സോപ്പ് പൊടിയാ യൂസെയ്യാ?
ഞാ മറ്റെ ആ ലിക്യൂഡാ യൂസെയ്യല്
ആണല്ലെ? ആഹ് ആഹ്
അത് ആഹ് അഹ് പലേതും വാങ്ങും ഇന്നെത് ന്നൊന്നുല്ല ലിക്യുഡാവുമ്പോ ഉം നല്ല സ്മെല്ല്ള്ളെ നോക്കി കൊണ്ടാരാം പറയും ആഹ് ഞാന് നല്ല സ്മെല്ല്ള്ളെ നോക്കി വാങ്ങിക്കോണ്ടീ പറയും ഇന്ന പിന്നെ മറ്റേ നമ്മളെ കംഫേട്ടിന്റെ ആവിശ്യൊന്നുല്ലല്ലോ
അതെ അതെ അതെ അഹ് മഴക്കാലത്ത് കംഫേട്ട് ഇട്ട് കഴിഞ്ഞാലും വേറൊരു വാസന വെരുവേ എത്ര ഒണങ്ങിയ ആ എത്ര ഒണങ്ങിയാലും അതിനൊരു വേറെ വാസന വരും നമ്മുടെ വേനക്കാലത്തെ പോലെയല്ല
ആഹ് ആഹ് അങ്ങനിംണ്ട്ല്ലേ ഞാ യൂസെയ്യലില്ല്യ ഞാനിങ്ങനെ ലിക്യുഡന്നെ അത്യാവിശ്യം നല്ല സ്മെല്ല്ള്ളോണ്ടേ മ്
അത്
ഉച്ചക്ക്ക്ക്ന്നെ കല്യാണ ഉണ്ട് അപ്പൊ കല്യാണത്തിന് പോകണം അപ്പൊ ഉച്ചക്ക്ക്ക് ഫുഡ ഒന്നും ഉണ്ടാ ഉണ്ടാകില്ല കിട്ടില്ല
ആഹ അത് ശരി ആഹ്
അത്തെ കഴിഞ്ഞ് അലക്കൽ കഴിഞ്ഞ് ഇനി കുളിച്ചിട്ട് കല്യാണം ത്തിന് പോവാനുള്ള പൊറപ്പാടില്ല ഉം
അതെല്ലേ
ഉ മക്കൾ എത്ര പേരുണ്ട്?
ആ രണ്ടാള്.
ഉം ഠിക്കാണോ?
ഓ
പഠിക്കണോ?
ഓ പഠിക്കണ് പഠിക്കാണ്.
ഒരാള് ഒരാള് ആറില് മറ്റാള് യു കെ ജി.
ഉ
ആ ഇപ്പൊ രണ്ടാളും ഇരുന്ന് ടി വി കാണാ ഇനിപ്പോ അതെ അതെ അതെ,
ഉം
ഇനിയിപ്പോ ഹോംവർക്ക്ക്കെ ഇണ്ട ഇന് നമ്മ നമ്മളൊരു യുദ്ധത്തിന് നിക്കണം, അല്ലാണ്ട ഒന്നും അവര് ബുക്ക് എടുത്ത് എഴുതീട്ട് വായിച്ചിട്ടും കാണില്ല നമ്മളെ തൊണ്ടത്തെ വെള്ളം ഇങ്ങനെ വറ്റും എടുക്കു എടുക്ക എഴു ഴുതൂ എഴുതൂ പറഞ്ഞാട്
ആഹ ആഹ് ആഹ ട്യൂഷനൊകെ പോകണ്ടോ?
ഹലോ
മക്കൾ ട്യൂഷൻ പോവ്ണ്ടൊ ചൊയിക്കാ
ട്യൂഷനന്നുല്ല നമ്മളന്നെ
ന്നിട്ട് ഏതുവരെ പഠിച്ചുങ്ങള്
ഞാൻ ബി ജി
നമ്മള്ളെ മക്കളെ പഠിപ്പിക്കാളെക്കെ ഇണ്ടല്ലോ
അതോണ്ടൊന്നും കാര്യല്ലേ നമ്മളെ കുട്ട്യാൾക്ക് നമ്മളെ വെല ഇണ്ടാവില്ല
അത് ശരിയാണ് ഞാ ഇന്റെ മക്കളെ ഓൺലൈൻ ക്ലാസ്സ് ചേർത്തിട്ട്ക്കാ ഞാൻ ഓൺലൈനായിട്ട് ടീച്ചും ചെയ്യ്ണ്ട് അപ്പൊ ഞാൻ പഠിപ്പിക്കുമ്പോ ഒരു ഇത്ണ്ടാവൂല്ല അപ്പൊ ഞാനെ എന്താട്ടി വേറെ ടീച്ചേഴ്സിനെ ഏൽപ്പിക്കും ആഹ് ഇന്റെ മോനുണ്ട് അഞ്ചില് ഏഹ്
അതെ നട ക്കൊളെയ് ഓൺലൈൻ ട്യൂഷൻ പക്ഷെ നല്ലതാട്ടോ ചെലത് നല്ല ടീച്ചേഴ്സ് ഇണ്ട്
ആഹ് നല്ല ടീച്ചേഴസ് ഞാൻ ഇൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ വർക്കെയ്യ്ണ ആളാണേ ഞങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലെ നല്ല ഇതാണെയ് ഇൻക്ക് ഇന്റെ മോനെന്നെ ഞാൻ പറയും ഞാൻ വ ചീത്ത പറഞ് ഇതാക്കി കുട്ടി ക്കൂല്ല അങ്ങനെ അമ്മള് ഇതാക്കൊല്ലോ പക്ഷെ ഇത് കേറ്റി റ്റേ നല്ല മാറ്റം ഓല്ക്കൊരു ഇൻട്രസ്റ്റ് അയില് ഉം ആയ് ആഹ് അഹ് അഹ് അങ്ങനെ അങ്ങനെ ചേർത്തിട്ടാലൊ എന്താ അറിയോ ഫോണും ഫോണ് മ്മലുംഎല്ലെ അപ്പൊ ഓല് കൊറച്ചേരം ഇരിക്കും ചെയ്യും എന്താണ് അമ്മക് ഇക്ക് നല്ലൊരു കാര്യാണേ സ്കൂൾ ട്യൂഷന് പർണാണ്ട്പെന്നെ എല്ലാ വിഷയും ഇട്‌തൊട്ക്ക്ണ ട്യൂഷൻ ഇണ്ട് ഞാനഐലാ ചേർത്ത്യേത്
അതെലേ അ ഇവെടെക്കെപ്പ ഞങ്ങടെ ഇവ് ടെ ഒന്നും ട്യൂഷൻ അട്ത്ത് ഇങ്ങനെ പഠിപ്പിക്ക്ണ ആള്ക്കാരില്ല കൊറവാണ് പിന്നെ ഓൺ ലൈൻറ്റൂഷന് ഞാം
ഉം
നോക്കീട്ട്
ഞാ വിട്ടെരെന്റ് ഇന്നാ ഐന്റെ കാര്യങ്ങളെക്കെ നോക്ക്യോക്കോണ്ടിം അഞ്ഞൂറുപ്യേ ഫീസ് വെര്നൊള്ളു ഇനിപ്പ അമ്മക്ക് ഒരു മന്ത് നോക്കീട്ട് പറ്റ്യാണന്ന് ഇണ്ടെങ്കി അട്ത്ത മന്ത് ഫീസ് അട ച്ചാമതി ഇങ്ങനേണൊ ഇഞ്ഞ് അഞ്ഞൂറ് രൂപ അമ്മള് ഇപ്പ എന്തിനെക്കേ ചെലവാക്ക്ണ് നമ്മള് മക്കൾക്ക് വാണ്ടി ഒന്ന് ചെലവാക്കിയാവും നഷ് ട്ടം ഇണ്ടാവൂലട്ടൊ ഞാ ഇന്റെ അനുഭവം വെച്ച് പറയാണ് നഷ്ട്ടം ഇണ്ടാവൂല ഈ ആങ്കു ട്ട്യോളാെക്ക ആവുമ്പാെതെന്നേയ് അമ്മള് പിടിച്ചാ പിടിച്ചോട്ത്ത് കി ട്ടൂല ഉം അപ്പൊ നല്ലേ നല്ല മാറ്റാ ഇൻക്ക് തോന്നി ആഹ് ആഹ് കണക്കാണ് ഇന്നാലും ഒന്നും കൂടി അമ്മളെഹ് ആങ്കുട്ട്യേളാകുമ്പൊ ഒന്നുകൂ ഉം ഉം ഉം ഓല്ക്ക് പന്തളിക്കാ അങ്ങൻത്തെക്കാെ ഒര് സ്വാലാവൊ ല്ലോ ആഹ് ആഹ് ആഹ്‌
തിരിച്ച് വെരും അതിന്റെ ലിങ്ക് ഇട്
ആഹ്‌ ആഹ്‌ ആഹ് ഓല് നമ്മൾടീതായി റ്റ് അറിവ് ഉള്ളോലാ അങ്ങനെെക്കാരല്ലോ ഏതായാലും ഞാന ഐന്റെ കാര്യങ്ങളൊക്കെ വിടണ്ട് ഇങ്ങക്ക് പറ്റാണെങ്കി ഉം ഏഹ് ഞാനേ ഐന്റെ കാര്യങ്ങളൊക്കെ വിടണ്ട് പറയാ പറ്റാണെങ്കി ജോ ജോയിങ് ചെെതോക്കിം ഒരാ ഒരു മാസം ജോയിൻ ചെയ്തോക്കിം ഇന്ന്ട്ട് പറ്റ് റ്റാണ് ന്ന് ഇണ്ടങ്കി അട്ത്ത മാസം ഫീ അടിച്ചാ മതി ജോയിൻ ചെയ്താ മതി
ആഹ് അയക്കോട്ടെ ഞാനത്
പറയാം ഉം ആഹ്‌ ഞാൻ വിട്ടെര്ണ്ട്ട്ടാ ഐന്റെ പോസ്റ്റ്റും കാര്യങ്ങളാെക്കെ ഇണ്ട്
ട്ട് പറയാ ഒന്ന് സെന്റീത് ഇടോണ്ടുട്ടോ എടക്ക് താനെ സ്റ്റെക്കായി പോവ്ണ്ട് ആയി ഇപ്പകേക്ക്ണ്ട് മറ്റെത് മറ്റേത് റൈഞ്ചിന്റെ ഇഷ്യു ഇണ്ടേര്ന്നു തോന്ന്ണ്ടെെ
മഴ പെയ്യ്ണ്ട് ഇപ്പേയ് ആഹ് മഴ പെയ്യ്ണ്ട് ഇപ്പൊ മഴാവുമ്പൊ പെണ്ണ് ഇങ്ങനെ ഇതല്ലേ
അതെ അതോണ്ടായിരിക്കും ഇപ്പ താ ഇതിന്റെ എടേല് നമക്ക് വർക്ക് കിട്ടാനും കൊറേ ലേറ്റ് ആയില്യേ
ആഹ് ലൈറ്റായി ഉം അതെന്നെ ഇന്ന്ട്ട് നെറ്റ് ഇഷോണ്ടെന്നെ ആവും
അതെ
ഇത് ഫസ്റ്റെെറ്റാണോ വർക്കെയ്യ്ണേ ഫസ്റ്റ്ത്തെ വർക്കെല്ലേ ആഹ് അയെന്നെ ഇന്റേതും അങ്ങനെ തെന്നെ ഉം
അപ്പൊ അതുകൊണ്ടുള്ളൊരു
അതിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല ഉം ഉം പിന്നെ പിന്നെ എന്താ ഹസ്ബന്റ് എന്താ എടുക്കുവാ ഏഹ് എന്താ ജോലി
ആഹ്
കേൾക്കുന്നില്ലേ ആഹ്
ആഹ് ഇപ്പൊ കേക്കണ്ട് ഇപ്പൊ കേക്കണ്ട് ഇതിന്റെ ഇട ഇടയിൽ താങ്ങനെ പോവുണ്ട്
ആഹ് ആഹ് ആഹ് എനിക്ക് നന്നായി കേക്കണ്ട് ആഹ് അതെ പറ ആഹ്
ആഹ് ആഹ്
കൂലിപ്പണിയാണ് മഴയൊക്കെ ആവുമ്പോ ഒക്കെ കണക്ക് തന്നെ
ഓ അതാണ് ആഹ് എന്നാലും ആ ആയുസ്സും ആരോഗ്യം ഉണ്ടായിട്ട് അങ്ങനെയണ്ട് പോയാ വല്ല്യ കിട്ടലാ അതെ
ആഹ്
ഇന്നിപ്പോ ഉണ്ടോ ഇന്ന് പോയിണ്ടോ
ഇന്ന് വീട്ടിലുണ്ട്
ബുക്കൊക്കെ വായിക്കുവോ
ബുക്ക് ആഹ് കിട്ടിയാലൊക്കെ വായിക്കും ഇപ്പ നമ്മുക്ക് ടൈമ് ഇല്ലല്ലോ ഫോണ് നോക്കണം എനിക്ക് ഞാൻ ട്യൂഷൻ എടു ഓൺലൈനായിട്ട് ഞാനൊന്ന് പഠിക്കണ്ട് വേറൊ ട്യൂഷന്. എന്റേത് അങ്ങനെ ഞാന് ഇങ്ങനെ നമ്മുക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ പ്ലസ് ടു ഉള്ളു എനിക്ക് ഓ ക്വാളിഫിക്കേഷനെ അപ്പൊ പ്ലസ് ടു കഴി നമ്മുക്ക് ടീച്ചറായി വർക്ക് ചെയ്യണെങ്കിൽ അതിന്റെ ഒരു ഇത് കോഴ്സ് ഉണ്ട് അപ്പൊ ഞാൻ അത് ചെയ്താല് എനിക്ക് ഓൺലൈൻ ആയിട്ട് ട്യൂഷൻ എടുത്ത് കൊടുക്കാം മക്കൾക്ക് കെ ജി സെക്ഷനൊക്കെ എടുത്ത് അയിന്റെ ഒരു കോഴ്സ് ചെയ്യണ്ട് അപ്പ അയിന്റെ ഒരു ക്ലാസ് ഉണ്ടാവും ഒരു മണിക്ക് അതൊന്നുണ്ട് പിന്നെ അഞ്ചാം ക്ലാസ്സ് ഞാന് അങ്ങനെ ഓഫ് ലൈൻ ആയിട്ട് തന്നെ ഇവിടേക്ക് മക്കൾ വന്നാണ്ട് ട്യൂഷൻ എടുത്ത് കൊടുക്കുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ തിരക്കാണ്ന്ന് പറയ് ഒഴിവില്ല മനുഷ്യന്
അയ് ശരി ആഹ് പിന്നെ പിന്നെ ഇരുപത്തിനാല് മണിക്കൂറ് തികയാത്ത വസ്ഥയാകും പിന്നെ വീട്ട്ത്ത്
ആഹ് ഇന്നിപ്പോ ഒന്നായിട്ട് തിരുമ്പി ഉം ചെറിയ മോനുണ്ട് മൂന്ന് വയസായ ഒന്ന് പോരെ ഉം ഉം മതി സമയം പോവാൻ എന്തെങ്കിലും വേണോ
ഇരുപത്തിനാല് പോരാ നാല്പത്തെട്ട് മണിക്കൂർ വേണം
അങ്ങനെ അങ്ങനെ നമ്മുക്ക് ടെൻഷൻ ഇല്ലാതങ്ങനെ പോവാം ടെൻഷനുകളൊക്കെ ഇങ്ങനെ അതിന്റെ ഇടയിലേ മറന്ന് പോകും ഇങ്ങനൊക്കെ ഓരോന്ന് ചെയ്യുമ്പഴേ
അതെ അതെ അതെ അത് ഇല്ലെങ്കിലും അങ്ങനെ തന്നെ നമ്ടെ കയ്ല്ഒര് പത്ത് രൂപ കിട്ടി തൊടങ്ങ്യേ കഴിഞ്ഞാ നമുക്കൊരു വെല നമ്മള നമ്മളോടന്നെണ്ടാവും
ആഹ് തന്നെ
ആഹോല നാ
പിന്നെ പെൻഷന് ആഹ് പെൻഷൻ കൊട്ച്ചുടിക്ക്യാ സമയുല്ല ആഹ് ആഹ് മെന്നുള്ള സമയം ഒഴിവാക്കിടല്ലേ ഉം
അങ്ങ്
ക്കളകെ ഗവൺമെന്റ് സ്കൂൾ തന്നെല്ലേ പോണേ
ഔവ് അതെ അതെ
ഏതാലം നിങ്ങള് അയ്ന്റെ കാര്യങ്ങളൊക്കെ ഞാവിട്ടേരങ്ങാ പറ്റാനെങ്ങി ജോയി ചെയ്യി നിർബധിക്കല്ല നമക്കമ്മളെ സാഹചര്യത്തിനൻസര്ച് മക്കൾ ഇന്റെ മോൻ റ്റേത് ആത് ന്ത് ഞാപറയട്ടെ വല്ല എക്സ്പീരിയൻസ് ഞാൻ പറയ്മ്പോ ഞാൻ വർക് ട്ടീ ച്ചറായി ട്യൂഷൻ എട്ത്തൊട്ക്ക്ണ് ന്റെ മകഇര്ക്കൂല ഞാനത്രായിറ്റ് ഇങ്ങനെ ഓൺലൈനായിട്ട് ചേർത്തി അഹ് ഒരാത്രി ഏഴ് മണി മുതല് അയനെക്കെണ്ടാവ ഐനേ ഏഴ് മണി മുതഅമക്കാപ്പോ മക്കൾ പഠിപ്പിക്ക്ണ സമയത്തല്ലപ്പൊ ഓൽക്കത്ട്ട് കൊട്ത്താലേ ഓരോ ഡൈലി ഓരോ വിഷയക്കാര അവര്ട്തൊട്ക്കാ അപ്പോലൊര് റെക്കോഡ് കിട്ടൂല ലൈവ് ക്ലാസ്സാ ലൈവാണ് റെക്കോഡ് ഓര് തരില്ലാന്നാ പറിണേ ന്നോൽ കൊറേ ക്ലാസ്സുകള് ള്ളോണ്ടേ എല്ലാം കൂട കൂടെയ്യാന് ക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ പിന്നെ ഒരു പ്രശസ്തി ഇല്ലല്ലേ ഈ ലൈവിന് ലൈവിനയ് ഒരു പ്രശസ്തി ഇല്ലല്ലോ എണ്ടാ ക്കോഡ് കിട്ട്യാപിന്നെ എല്ലാരു അയ്നായിറ്റ്ക്കൂലേ റെക്കോഡ്ണ്ടല്ലോ അപ്പൊ നോക്കാറിം ഈ ലൈവിനൊരു പ്ര അഹ് ആഹ് പോയാല് ഒര് പിറ്റേത്തെ ക്ലാസ്സില് അയ്ന്റെത് പർഞ്ഞേരും ഞ് പേഴ്സണലായി ചോയ്ച്കാണ്ട് ച്യോ സംശയണ്ടെങ്കിൽ തീർക്കാ പിന്നെ ഫസ്റ്റ് ക്ലാസ്ട്ക്കുമ്പോ തലേന്ന്ട് ത്തെ ക്ലാസ് ആദ്യം പറയും റ്റ് ന്ന്ട്ടാണ് ക്ലാസ്ട്ക്കൊള്ളൂ
അവോ
പിന്നെ ടീച്ചറോട്ങ്ങേ നെപർണാമതി ഞാൻ വന്നില്ലേര്ന്നു ആഹ് ഇൻക്കയ്ന് പർഞേര്നം ഏഹ് പത്ത് കുട്ടികളെ മാക്സിമം പതിനഞ്ചക്കെണ്ടാവൊള്ളൂ ഗൂഗിൾ മീറ്റ് വഴിയല്ലേ ക്ലാസ് ആഹ് ആഹ് പ്പമക്ക് അമ്ളെ ആഹ് ആഹ് ഉം അപ്പൊ ഓരോ കുട്ട്യേളേം സപ്പറേറ്റ് സപ്പറേറ്റ് വിൾച്ച് ക്ലാസ്സ്ട്ത്ങ്ങേണ്ട്ക്കും
അതേ ല്ലേ താങ്കൾ ട്യൂഷൻട്ക്ക്ണ കുട്ട്യോളൊക്കെ എത്രാം ക്ലാസ്ൾള്ളതാ
ഞാന് അഞ്ചാം ക്ലാസ്സില്ള്ളോര്ണ്ട് മൂന്നില്ള്ളോര്ണ്ട് ആരക്കൊക്കെ ഇങ്ങനെ ഹിന്ദി ഇംഗ്ലീഷ് ആ കെ മൂന്ന്ത്തീം അഞ്ചത്തൊന്ന് ങ്ങനെ വിശ് ന്തൊന്നും വല്യതില്ലല്ലോ എഹ് അമ്മക്ക് പ്രയാസല്ലല്ലോ അമ്മക്ക് അറിണേയന്നെല്ലേ
അപേ എൽ എല്ലാ വിഷ്യോട്ക്കോ